ആ കേക്കാമോ ഓ ഇവിടെ വെറുതെ ഇരിക്കുന്നു മഴേ ക്കായിട്ട് ഇങ്ങനെ സമയം പോന്നതും ഇല്ല അന്നേരം എന്നാ വന്ന വിളിച്ചേ ആ
ഓ എനിക്കിവിടെ എനിക്കിവിടെ സമയം തെകയുന്നില്ല ഒന്നിനു എല്ലാവ യൊന്നു വിളിക്കാൻ പോലും പറ്റുന്നില്ല എല്ലാവരും പരാതി പറയുവ എന്റെ അറിവൊന്നും ഇല്ലല്ലോന്ന്. മ്മ് ഞാൻ രണ്ട് മു മൂന്നാടിനെയൊക്കെ വാങ്ങിച്ചേടീ ഇര് വി ട്ടീ ഞാൻ കരുതി ഇപ്പം വേറെ പൊറത്ത് പോയി ജോലിക്കൊന്നും നോക്കുന്നില്ല ന്നാ പിന്നെ രണ്ട് മൂന്നാടിനെയൊക്കെ വിളി വാങ്ങിച്ച് കാർഷികാടിസ്ഥാനത്തിലൊന്ന് വളർത്താന്ന് തീരുമാനിച്ച് അതുകൊണ്ട് ഇല്ലില്ല സമയം ഒട്ടും ഇല്ല ഇഷ്ടം പോലെ സമയം ഉണ്ടെന്നുള്ള രീതിയിലായി ഇപ്പൊ ഒന്നും സമയം തെകയ്ന്നില്ല പ്പൊത്തോട്ടൊന്നും പോകാനും പറ്റുന്നില്ല
മ് ആ എന്നാ ഈ വീട്ടില് എന്തെങ്കിലും നമുക്ക് വളർ മൃഗങ്ങളൊക്കെണ്ടെങ്കി പൊറത്തോട്ട് പോകാനൊന്നും സമയം കിട്ടത്തില്ല
ആന്ന് ഇഷ്ടം പോലെ സ സമയം ഉണ്ടല്ലോ വെറ്തെ വിചാരിച്ച് ഒര കൂടൊക്കെ അടിച്ച് തോടങ്ങിയതാ പ്പൊ ഇത്രേം കാര്യങ്ങളൊക്കെ നോക്കി ഇതിനുള്ള ആ തീറ്റയും തോലും
മ് മ് ആ എടാ നമ്മള് ഇച്ചിരി മെനക്കെട്ടാലും നല്ല ലാഭാ കെട്ടോ നമുക്ക് തോനെയും നമ്മളെ സമയം ഒരു ഇച്ചിരി മെനക്കെടുത്തിയാലും നമുക്ക് തോനെയും പൈസൊന്നും നമ്മളെ കയ്യിന്ന് ചെലവാകത്തില്ല പക്ഷെ നമ്മക്ക് അതിന്റെ വരുമാനം നല്ല രീതിൽ കിട്ടും വലിയ ചെലവില്ലാത്തൊരു ഒരു ഒരു ഇതാ ഈ ആട് വളർത്തല് എന്ന് പറയുന്നത് കൃ ത്തല് ച്ചിരി പൈസ ചെലവാ അധികം പൈസ ചെലവാവത്തൂല പഷ് നമുക്ക് ഇതീന്ന് നല വരുമാനവും കിട്ടും
എങ്കലും ആ നമ്മടെ കൈയ് പൈസയൊക്കെ കോർച്ച് സ അയ്നീപ്പ ആട് പ്രസവിച്ച് അതിന്റെ കുട്ടികളെയും കൂടെ ഒക്കെ ഒന്ന് വളർത്തിയതിന് ശേഷമൊക്കെ ഒള്ളു പൈസ കൈ വരുന്നതൊക്കെ ഇപ്പോ ന്ന് വെച്ചാ
ആ അത് ആദ്യത്തെ ഏതൊരു സംരംഭം തോടങ്ങിയാലും നമുക്ക് ആ ദ്യമേ കയ്യില് കൊറച്ച് പൈസ പിന്നെ അതിങ്ങനെ തുടരെ തുടരെ ആ ബിസിനസ് നമ്മള് തുടർന്നു കൊണ്ടേ ഇരിക്കുമ്പോഴായിരിക്കും അതിന്റെ ലാഭം നമുക്ക് കൈ കിട്ടുന്നെ ആദ്യമേ ഇച്ചിരി നമുക്ക് ചെലവ് വരും പിന്നെ അതിങ്ങനെ നമ്മള് അതെ അ തിൽ മാത്രം തുടർന്നുകൊണ്ടേങ്ങി രുന്നാ മതി അപ്പൊ ലാഭമായിട്ട് നമ്മുടെ കയ്യില് വരുമാനം വരും
ആന്ന് അത് അത് കണ്ടോണ്ട ഞാനിത് തുടങ്ങിയേക്കുന്നത് തന്നെ ആദ്യ ഒരു രണ്ടുമൂന്ന് ചെറിയ ഒത്തിരി ചെറുതുവ
ഉം ഉം
പെൺകു പെണ്ണാടുകളും ഇതിനകത്ത് ഒരാണാടും ഒണ്ട് ഇനിയിപ്പം ഇതിനെ ഒന്ന് വളർത്തിയെടുത്ത് ഇത്തിരി നല്ല ആ പല വലിപ്പാവുമ്പേ ആണാടിനെ അങ്ങ് വിക്കണം എറച്ചി വെലക്ക് നല്ല വെലയാണല്ലോ മാട്ടിറച്ചി നല്ല വിലയാണല്ലോ പിന്നെ ആടുകള് പ്രസവിച്ച അതിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് ഇച്ചിരി വിശാലായിട്ട് ഇത് കൊണ്ടുപോണോന്നാ
ഉം ഉം ഉം ആ അതിനാ പറയുന്നതും
ആന്ന് എല്ലാം പുതുതായിട്ട് തുടങ്ങിയേക്കുവ ആട്ടും കൂടും പിന്നെ ഇതിന്റെ ആ വേസ്റ്റ് ഇടാനുള്ള കുഴിയും അതെല്ലാം പുതുതായിട്ട് എടുത്ത് ഇത്തിരി സ്ഥലമൊക്കെ ഉംനേരെ ആക്കി എടുത്ത് പണിക്കാരെ നിർത്തി നല്ലൊരു കാശ് ഞാൻ ചെലവാക്കിയിട്ടുണ്ട്
ക്ക് അത്രയും പൈസ കയ്യീന്ന് നമ്മടെ പോയി
ആ ആ ആണ് ആണ് ആ ഒരു പ്രതീക്ഷയിലാണ് ഇത് തുടങ്ങിയേക്കുന്നത് പിന്നെ ഇതിന്റെ വളങ്ങള് വ വേ ആവശ്യക്കാർക്ക് വിറ്റ് അതും നമുക്കൊരു ഏ വരുമാനം ഉണ്ടാക്കണെന്നാ ചിന്തിക്കുന്നെ
ആ വേണമെങ്കി നമുക്ക് ഈ അ ട്ട് മുഴുവൻ നമ്മൾ ക്ക് തന്നെ നമ്മക്ക് കൃഷി ഷി നട്ട് അതിന് വളമായിട്ട് എടുക്കാം അപ്പൊ അത് പൊറ പോത്തില്ല അപ്പൊ ആ പച്ചക്കറി കൃഷി തുടങ്ങിയാലും നമുക്ക് ഇതിന്റെ വളം എടുത്ത് ഈ ആട്ടുംപുഴുക്കെടുത്ത് വളമാക്കെ അങ്ങനെയും ഒരു കാര്യംണ്ട് അപ്പൊ പുറത്തോട്ട് പോവാതെ ആ നമുക്ക് തന്നെ പച്ചക്കറി കൃ കൃഷിയും നടത്താം
ആ ചെറിയ രീതീല് ഞാൻ അഞ് ഒത്തിരി ഇല്ല എന്നാലും അത്യാവശ്യം കൊറച്ച് പച്ചക്കറികൾ നട്ടിട്ടുണ്ട് കൂട്ടത്തി ഈ കൂടൊരുക്കുമപ്പോഴും മണ്ണ് ലെവലാക്കിയപ്പോഴും ഒക്കെ തറ നിര ബാക്കിയെപ്പോഴുംക്കെ ആ
ഉ ആ അതുപോലെ ആട്ടും പാൽ അഹ് നല്ല ഔഷധ അല്ലേ
ആന്ന് വെച്ച പക്ഷെ ആരും അത്ര പെട്ടെന്നൊന്നും ചായക്കോ ഒന്നും ഇത് ഉപയോഗിക്കുന്നില്ല ആട്ടിൻ പാല് ഔഷധമാണെങ്കിലും ചിലർക്കൊക്കെ വാ പൊട്ടുന്ന് പറയുന്നേക്കാ പിന്നെ ചിലർക്ക് കൊഴപ്പല്ല പിന്നെ ഇച്ചിരി കട്ടിയന്നല്ലോ പാലിന് അതുകൊണ്ട് ചായക്കൊക്കെ കുറച്ച പാലേ ഉള്ളെങ്കിലും നല്ല ചായ കിട്ടും പക്ഷെ ചിലർക്ക് ഇത് കുടിക്കുന്ന വലിയ ബുദ്ധിമുട്ടാന്ന് പറയുന്നേക്കാം
ഈ എന്തോ ഔഷധ ഗുണോ ഒക്കെ ഉള്ളതാ തോന്നു ഇത് കാച് കുടിക്കണേ വയറ് കടിക്കോ അങ്ങനെയൊക്കെ കൊടുക്കാന്നൊക്കെ തോന്നുന്നു അല്ലെ ഞാനിങ്ങനെ കേട്ടതു പോലെ
തേലു ഉണ്ടെ അങ്ങനെ കൊടുക്കാം അല്ലെ പിന്നെ കുഞ്ഞുങ്ങൾ തന്നെങ് കുടിക്കട്ടെ
ആ ആ ഉ ഉ ഉ ഉ ത അല്ല ഇതിന് ഈ പിണ്ണാക്കൊക് ക്കെ ആയാലും ആ നമ്മള് പിണ്ണാക്കും വാങ്ങിച്ചു കൊടുത്താൽ മതീലെ പിന്നെ ബാക്കിയുള്ള ആ ഇതന്ന് പറഞ്ഞ ആതിന്ന് കൊടുക് വെണ്ണ ആഹാരങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ കി പ്പം പ്ലാവെല ആയാലും കാടി ആയാലും പഴത്തൊലിയും എല്ലാം അതാ ഞാൻ പറഞ്ഞ അതിന് വലിയ ചെലവില്ലെന്ന് പിന്നെ നമ്മള് നോക്കണം അതിന് വേറെ ആ ആ സുഖങ്ങളൊന്നും വരാതെ സമയസമയം അതിന്റെ കുത്തിവയ്പുകളൊക്കെ എടുത്ത് അതിനെ അങ്ങ് നോക്കണം നല്ലതുപോലെ
ആ അതൊക്കെ ചെയ്യണം വെറ്റിനറി ഡോക്ടർ എടുത് പോയി തെല്ലാ ഇതിനെല്ലാം ഇൻസൂറ് ഒക്കെ ചെയ്തു വെറ്റിനറി ഡോക്ടർ എടുത്ത് ഇതെല്ലാം പേരെല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്തേ എല് സുഖൊക്കെ വന്ന് കഴിഞ്ഞാലും അ പെട്ടെന്ന് എന്താ ചെയ്യേണ്ട ന്നുള്ള അവരുടെ ഉ അവരോട് ഉപദേശി
തല്ലേ അന്നേരം ഒന്നോ രണ്ടിനെയോ വളർത്തുന്ന പോലല്ലല്ലോ എന്തെങ്കിലും അസുഖങ്ങളുള്ളെ ആ എണോ എല്ലാ ടെസ്റ്റുകൾ ഒക്കെ ഞാൻനടത്തി ആ ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല ഇതേപോലെങ് മുന്നോട്ടുപോയാ മതി നമ്മൾ നോക്കുന്ന രീതി ഒക്കെ ഡോ
ഉം അത ഈ എന്തെങ്കിലും പകർച്ച വ്യധികള എങ്കി ഓര് ആടിന്ന് അസുഖം വന്നാ മതി പിന്നെ അത് അടുത്ത ആടിലോട്ട് പടരുക അതെല്ലാം ശ്രദ്ധിച്ചുോണം
ദ്ദേഹത്തൊരു മുറിവ് എ ആ ലെ പ്രസവത്തോട് കൂടി അകട് വീർത്തതാ അങ്ങനെ അതിൽ നിന്ന് കൊറേച്ച ച്ച പടന്ന് പടന്ന് പടന്ന് അത് മൊതോ ആയി അവസാനം ഈ ഇറച്ചി വിലക്ക് പോലും ആരും എടുക്കാതെ എടുക്കാതെ വന്ന വെറുതെ കൊടുക്കേണ്ടി വന്നു പിന്നെ ഐ ആടെടുക്കാൻ വരുന്നവർക്ക് മുതലാളിമാർക്ക് നമുക്ക് സങ്കടം വരും ആ
ആന്നാ അകിട അകിടവീക്കം വല്ലാത്തൊരു അസുഖമായി ആട് വരുന്നത് അ നമുക്ക് അകിട് വീക്കം വന്ന കഴിഞ്ഞാൽ പിന്നെ ആടിനെ ഒന്നിനും കൊള്ളത്തില്ലെന്നാ പറയുന്നു
വല്ലാത്തൊരവസ്ഥയാത് പിന്നെ ആടില്ല അത് പിന്നങ്ങ് കൊറേച്ച കുറെച്ചേ പഴുത്ത് അതില്ലാതാവുവ ചെയ്യുന്നേ പിന്ന ഇപ്പൊ ഇതിനൊക്കെ കുത്തിവയ്പ്പുകളൊക്കെ മുൻ മുന്നേ എടുക്കുന്നുണ്ട് അങ്ങനുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി
ഉ ഉ ഉ ഉ ഉ പിന്നെ ആ പിന്നെ വേറെ വേറെന്തോഉണ്ട് ഈ ആട് കൃഷി മാത്രെ ഉള്ളോ
ആ ഇപ്പൊ മെയിനായിട്ട് ആടിനെയാ ഞാൻ നോക്കുന്നത്. പിന്നെ അത്യാവശ്യം ഒരു പശുവൊണ്ട്. അത് പിന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പാലൊക്കെ എടുക്കാൻ വേണ്ടി ഒരു പശൂനേും കൂടെ നോക്കുന്നുണ്ട്. അതിനെ പിന്നെ ഇതും പിന്നെ പഴത്തൊലിയോ കൊടുക്കാന്ന് പറഞ്ഞാൽ അതൊന്നും പറ്റത്തില്ലടി പത്ത് ആടൊക്കെ ഉള്ളപ്പം നല്ല രീതിയിലുള്ള പിണ്ണാക്കും അതിനുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ വാങ്ങിക്കണം വീട്ടിലോ ഒരാടിനെ വളർത്തുമ്പം അതിന്റെ പിന്നെ അമ്മടെ വീട്ടിലെ പഴത്തൊലിയോ തോലോ പച്ചക്കറി തോലോ ഒക്കെ കൊടുക്കുന്ന പോലല്ല ഇത് പിന്നെ നല്ല രീതിൽ ഇതിനുള്ള അട്ടുംതോല ഒക്കെ ആയല് നമ്മള് പുറത്തു പോയി ഉണ്ടാക്കണം എല്ലാം കാര്യമായിട്ട് തന്നെ ചെയ്യണം
ഇനി ശ്രദ്ധിച്ചാൽ മതി പഞ്ചായത്തിന്നു ഓക്കെ ആടിനെ കിട്ടും കേട്ടോ അന്നേരം അങ്ങ് പോയി വാങ്ങിച്ചോണം അതാകുമ്പോൾ നമുക്ക് സൗജന്യമായിട്ട് കിട്ടിയ കിട്ടുമ്പോൾ നമുക്ക് കൈന്ന് വലിയ കാശ് ചെലവാവുന്നില്ലല്ലോ പിന്നെ നല്ലതുപോലെ നോക്കിയാ മതി അവര് സമയത്ത് ഓരോ വാക്സിന ഒക്കെ എടുത്ത ആളുകളെയൊക്കെ ആയിരിക്കും നമക്ക് അതെ എന്നാലും നമ്മളത് മൃഗാശുപത്രി കൊണ്ടുപോയി ഒന്നൂടെ അതെല്ലാം ചെക്ക് ചെയ്യണം. പ്പ പഞ്ചായത്തീന്നാമ്പോ നമുക്ക് സൗജന്യമായിട്ട് ഇനി കിട്ടും. കിട്ടുമ്പോ അത് നമുക്ക് നല്ലൊരു ലാഭവ
തൊള്ളൂടി പിന്നെ നമ്മള അത് നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ ഇഞനൊരു സംരംഭം തുടങ്ങാന്ന് വെച്ച പിന്നെ ഞാനൊരു ലോൺ എടുത്താ വനിതകളുടെ ഒരു സംരംഭം ലോൺ എടുത്താ ഇതിപ്പം തുടങ്ങിയക്കുന്നത് ഇതിന്റെ അകത്തന്ന് ലാഭം കിട്ടി തുടങ്ങുമ്പോ അത് അടച്ചു തുടങ്ങനോന്നാ പറഞ്ഞ
ആ ഉ ഉ ഉ ആഹ് അങ്ങനെണങ്കി പിന്നെ നമുക്ക് കൊറേച്ചേ അതങ്ങ് കൊടുത്താ മതിയല്ലോ
ആഹ് അതാ കൊറേശ അടക്കണം ആ അല്ലെങ്കിൽ പിന്നെ കൈ പൈസ എടുക്കാനായിട്ട് ഒത്തിരി പൈസ ആവുായിരുന്നു അന്നേരം പിന്നെ ഈ ഒരു ലോൺ ഇങ്ങനെ കിട്ടിയത് എന്തായാലും നല്ല കാര്യം തന്നാ
അത് ലാഭത്തിൽ തന്നെ കൊണ്ടുവരാൻ നോക്കാം
ആന്ന് അതുകൊണ്ടാണ് നമ്മള് വളരെ ശ്രദ്ധയോടെ ഇവര് ഡോക്ടേഴ്സ് പറയുന്ന രീതിയിലും എല്ലാം ഉള്ള ആഹാരവും അതേ രീതിയിലുള്ള കുത്തിവയ്പും ഒക്കെ എടുത്താ മുന്നോട്ട് പോന്നത്. പിന്നെ ഒന്ന് പ്രസവമൊക്കെ കഴിഞ്ഞഞ് ഒന്ന് രണ്ടാ കുട്ടികളൊക്കെ കിട്ടി കഴിഞ്ഞാ ഇത്തിരിയും കൂടെ മെച്ചമാവും.
എന്ന ശരിയെന്നാ പിന്നെ വിളിക്ക ട്ടോ
ആഹ് ആഹ് ശരിടി ശരി ശരി